ഹലോ
ഉം ഹലോ ആഹ് കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് ഉണ്ട് ണ്ട് കേൾക്കാം കേ
ആഹ് എന്തൊക്കെ വിശേഷം വീട്ടിലാണോ
വീട്ടിലാടാ പണിയൊക്കെ തീർന്ന് സുഖായിട്ടിരിക്കുന്നു അവിടെന്നാ ഉണ്ട് വിശേഷം
മഴയൊന്നുല്ല രണ്ടിസായിട്ട് നല്ലവിശേ ക്കെ സുഖാണ് ന്ന് സ്കൂൾന്നല്ലാത്തോ ലെനേണോ കൂടുതൽ ടൈമും മറ്റത് സ്കൂളാക്കാമ്പോത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ആഹ് മറ്റേത് ഫുഡും കാര്യങ്ങളൊക്കെ നേർത്താവും ഇന്നിപ്പ സ്കൂൾല്ലാത്തോണ്ടൊക്കൊന്ന് ലേറ്റായി
ലേറ്റായി ശരിയാ പതിയായാ മതിയല്ലോ
ഉം ഉം പ്പൊ ഫുഡ്ക്കെ റെഡി ആയല്ലൊ ജോലിയൊക്കെ കഴിഞ്ഞുപ്പതീർന്നേള്ളൂ ഫ്രീ ആയുള്ളു ഉം ഇനി കഴിക്കണെങ്കി ഒരു മണിക്കൂറൊക്കെ കഴിയും
കഴിക്കാല്ലേ
ഉം ഉം ഉച്ചക്കക്കിന് കുമ്പളങ്ങ കറി ണ്ടാക്കി ക്കി പിന്നെന്ന്പിൽ കുമ്പളങ്ങ കറി വെച്ച് പിന്നെന്ന് പിള്ളേരൊക്കെ വീ ട്ടിലുള്ള കാരണം ചിക്കന് അവർക്ക് അങ്ങനെ ചിക്കൻ വാങ്ങി
രാവിലെ വെച്ചു
ആഹ് ആഹ് ഒക്കപ്പൊ റെഡി ആയോ ഒള്ളൂ ഉം ഇന്ന് പിന്നെ മഴ ചിക്കന് ങ്ങൾ ഫ്രൈ ആക്കാറുണ്ട് പിന്നെ ഇങ്ങനെ അതി കറി പോലല്ലാതെ കുറുക്ക് പോലങ്ങനെ വയ്ക്കാറുണ്ട്
വയ്ക്കു അല്ലെ ഉം
ആഹ് പിള്ളേർക്ക് കറീനേക്കായി ഇഷ്ടം ഫ്രൈ ചെയ്ണതാഷ്ടം ഫ്രൈ ചെയ്താലും പോരാ എല്ലിൽ ആഹ് എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസാണോ എങ്കിലും മാ ത്രേ കഴിക്കുള്ളൂ എല്ലൊക്കെള്ള പീസ് കൊടുത്ത പറിം ഇതെ ഇഷ്ടപ്പെട്ടിട്ടില്ല പറിം
അത് കൊള്ളാം ആഹ് ഇവിടെ എന്റെ കുഞ്ഞങ്ങനല്ല അവക്ക് എല്ലുള്ള പീസാഷ്ടം അല്ലാത്തൊക്കെ മാറ്റി മാറ്റി വെക്കും ഇതെല്ലുള്ള പീസ് മാത്രം എടുത്ത് കഴിക്കും
ഉം ഉ ഉം ഇത് സ്ഥിര അങ്ങനെ ചെയ്യ്ന്ന് പ്പം ഇന്ന് ചിക്കനാണെങ്കി നാളെ അതിന് കൊടുത്താ അപ്പോൾ അവർക്ക് അത്ര ഇഷ്ടല്ല ഞമ്മൾ അത് അപ്പോ ഒരു ദിവസത്തക്കൊക്കെയ അവർക്ക് ചിക്കനും ആണെങ്കിലും ഇഷ്ടപെടോള്ളൂ അങ്ങന പിന്നെ അവര് അധികം കൂട്തലൊക്കെ ഇഷ്ടം ആ പച്ചക്ക് വെജിറ്റബിൾസിനോട് അധികം ഇഷ്ടല്ല പിന്നെ ഇങ്ങനെ കേങ്ങ് പൊരിച്ചത് അങ്ങനത്തൊക്കെയാണ് അവരുടെ ഫുഡ് പിന്നാ നമ്മള് ന്യൂട്രീഷനായിട്ട് പുറത്ത് പാല് മുട്ട അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാറാണ്
കൊടുക്കാ ഇപ്പത്തെ കുട്ടികളെല്ലാം പൊതു അങ്ങനെയ അവർക്ക് കൂടുതലും പച്ചക്കറികളോട് താല്പര്യം കൊറവാ
ആഹ് ഞാനാണെങ്കില് വീട്ടില് ആഹ്, എലക്കറികൾ പിന്നെയും കഴിക്കും പച്ചക്കറി മറ്റേ അങ്ങനത്തെ കയ് ഉപ്പക്ക് തീരെ കൂട്ടില്ല പയറൊക്കൊയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്യോക്കും കേബേജ് പിന്നെ അവര് സാലഡ് പോലെ ഉണ്ടാക്കി കൊടുക്കണെങ്കിൽ കേബേജ് കഴിക്കും ഉപ്പേരി കഴിക്കത്തില്ല ആഹ്
ആഹ് ആഹ്
കേബേജ് ഇങ്ങനെ സവാളും കാരറ്റും അങ്ങനെ അത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കുരുമുളകൊക്കെ കി ചെറിയ നാരങ്ങ നീരൊക്കെ പീഴ്ഞ്ഞെടുത്ത് ഒരു സാലഡ് പോലെ ആക്കി കൊടുക്കും
ആഹ് അത്ഷ്ട
ആഹ് ചിലപ്പോ അങ്ങനത്തെല് തൈരാക്കി കൊടുക്കും ഒന്നുങ്കിൽ നാരങ്ങ പീഴ്ഞ്ഞ് കൊടുക്കും അതല്ലെങ്കിൽ തൈരാക്കിട്ട് കൊടുക്കും അപ്പ അതൊക്കെ ആ അതൊക്കെ അങ്ങ തൊക്ക പിന്നെയും കഴിക്കും നല്ല വേവിച്ചി കിട്ക്കേറ്റ് സ് ആ ഒറ്റയ്ക്ക് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ പിന്നോക്കാണ്
സാലഡ് പിന്നെ നല്ല യാടാ ഹെൽത്തി സാലഡയിട്ട് കഴിക്ക ഏറ്റവും നല്ലത് മറ്റേതും നമുക്ക് സാലഡ് ആക്കാൻ പറ്റത്തില്ലല്ലോ അതെ ഉം
പൊതുവെ പച്ചക്കറിയൊക്കെ കഴിക്കല് കാരണം ആരോഗ്യക്കെ കൊറച്ച് പിന്നോക്കാണ് പെട്ടെന്നൊക്കെ അസുഖങ്ങളൊക്കെ വരാനൊക്കെ പെട്ടെന്ന് വരും ഇപ്പൊ മഴക്കാലൊക്ക ആയതൊണ്ട് ഇപ്പ ശ്രദ്ധിക്കണതുകൊണ്ട് നമ്മക്ക് അത്ര തന്നെ അല്ലെ ഇപ്പൊ സ്കൂളൊക്കെ തൊറന്നതല്ലേ, മഴയും ഒക്കാവ് പോ ആഹ്
അതെ അതെ ആഹ്,
ഉം അവിടെ ഫുഡ് ഒക്കെ ആയോച്ചക്കുള്ളത്?
ആഹ് ഉച്ചക്കുള്ളത് ഞാൻ രാവിലെ തന്നെ ഇന്ന് ചെയ്തു അപ്പൊ രാവിലെ ഇവർക്ക് ന്ന് സ്കൂളിൽ ഇവർക്ക് ഡാൻസ് ക്ലാസ്ണ്ട് ഡാൻസ് ക്ലാസ്സിന് ഇപ്പൊ വന്നിട്ടേ ഉള്ളേ അത് കാരണം എന്നും
പിന്നെ കുറച്ച് കൂടുതൽ ടൈം എടുക്കണതായിരിക്കുംല്ലേ
ആഹ് അതെ അപ്പൊ രാവിലെയും ക്കെ കഴിച്ചിട്ട് ഫുഡ് ആകണോ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആകണോ രാവിലെ, എട്ട്മണിയാകുമ്പോ എട്ടരയാവുമ്പം പോകണം ഡാൻസ് ക്ലാസ്സിന് അപ്പൊ പിന്നെ എന്നതേം പോലെ
ക്ലാസ് അത് എല്ലാ ദിവസവും ഉണ്ടോ?
ഇല്ലടാ ശെനി ഞായർ മാത്രം ഇന്നത്തെ ദിവസം സ്കൂളുണ്ടല്ലോ സ്കൂള രാവിലെ പോകണല്ലോ
ആഹ് ആ ട്യൂഷൻ പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ?
ഇല്ല ഞാൻ തന്നെ ട്യൂഷനൊക്കെ എടുക്കുന്നെ അപ്പൊ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കായിരുന്നേ ആഹ് ഇപ്പൊ കുഞ്ഞ് കൊച്ചോണ്ട് അതുകൊണ്ട് ലീവ് എടുത്തിരിക്കയാ
ആഹ് അപ്പൊ വീട്ടിൽ ഇരുന്നിട്ട് ട്യുഷൻ ചെയ് അങ്ങനെ ചെയ്തു കൊടുക്കും
ആഹ് വേറെ എടുക്കൊന്നില്ല കൊച്ചിനെ മാത്രം ആഹ് മാത്രങ്ങനെ പറഞ്ഞുകൊടുക്കും അത് വല്ല്യ ഹെല്പ്പൊന്നും വേണ്ട അവക്ക് അവള് തന്നെയാ കൂടുതലും പിന്നെ ചെറുതായിട്ട് എന്തേലും സംശയം ഉള്ളത് മാത്രന്ന് ആ അത്രയേ ഉള്ളു അത്രയേ ഉള്ളു ആഹ്
ഉം
അ പിള്ളേര് തന്നെ പഠിക്കുന്ന ഇച്ചിരി നല്ലത് അതെ
അങ്ങനെയകുമ്പോ അവർക്ക് മനസ്സില് പെട്ടെന്ന് ഇരിക്കും
ഇരിക്കും അതെ ഇപ്പൊനമ്മള് കൂടെ തന്നെ ഇരുന്നാലുണ്ടല്ലോ എപ്പോഴും സംശയാ മാത്രേ കാണത്തുള്ളൂ ആഹ തന്നെ പഠിക്കുമ്പോ അവര് അവർക്ക് അവരുടേതായ രീതിയിൽ ഇതാക്കി എടുക്കാൻ പറ്റുവല്ലോ
ആഹ് ആഹ് മോൾക്ക് ചിത്രം വരയ്ക്കാനോ അങ്ങനെയുള്ള ഹോബീസ് എന്തെലും ഉണ്ടോ
ഉണ്ട്ണ്ട് ചിത്രമൊക്കെ നന്നായിട്ട് ചിത്രം വരക്കുള്
ആ അങ്ങനെ പഠിച്ചെടുത്തതാണോ അതോ അങ്ങനെ ഭാവി അങ്ങനെ കഴി അങ്ങനെുള്ളതാ സ്വാഭാവികമായിട്ട്
ഞാനെച്ചരി വരയ്ക്കും യിരുന്നു പ്പോഅതുകൊണ്ട് അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ
അപ്പൊ അങ്ങനെ വരക്കുന്ന ജസ്റ്റ് നമുക്ക് ഒരു ക്ലാസ്സും കൂടെ കൊടുത്തൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരക്കൻേന്നെ അവർക്ക് പഠഞ്ഞോളു ഉഹ് പിന്നെ അവരിക്ക് ഡാൻസിന് ഇപ്പ ചേർന്നിട്ടോളൂ
ഇല്ല ഇല്ല ഒത്തിരി ഇപ്പൊ ഒരു മൂന്നാല് മാസയി
ആഹ് ആഹ് സ്കൂളില് അങ്ങനെ ഡാൻസ് അതോങ്ങനെ പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പോവാറുണ്ടോ
ആ ഇല്ല സ്കൂളിൽ ഇപ്പ നേരത്തെ കുഞ്ഞിലെ ചെറിയ ക്ലാസ് തോട്ടെ സ്കൂളിൽ അങ്ങനെ പ്രോഗ്രാം കലോത്സവത്തിനൊക്കെ ചേരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോളു അല്ലാതെ ഇവൾ പഠിക്കുന്നില്ലായിരുന്നു പോയി ഇപ്പൊ ഭരതനാട്യം ഒക്കെ നമ്മളത് പഠിക്കണമല്ലോ അല്ലാതെ ഭരതനാട്യം ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന്
ആഹ ആഹ് അത് അവളന്നെ താല്പര്യം പ്രകടിച്ചിട്ട് അങ്ങനെ പോവാണോ?
അതെഅതെ അവക്ക് നല്ല താല്പര്യം കുഞ്ഞിലെ തൊട്ട് ഇഷ്ടരുന്നു ആ അപ്പൊ നമ്മളീ ഡാൻസ് ക്ലാസക്കൊ അന്നത്രയും നല്ലതായിട്ട് ഇല്ലായിരുന്നു ഇവിടക്ക ഇപ്പ ഇഷ്ടംപോലെ ക്ലാസുകളുണ്ട് സ്കൂളയിട്ട് ഡാൻസ് സ്കൂളുകള് അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ തുടങ്ങി
കുച്ച് സംബന്ധിച്ച് എല്ലാ സെൻറുകളും ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ അവൈലബിൾ ഡാൻസയാലും മ്യൂസിക് ആയണെങ്കിലും എല്ലാ കോഴ്സിൻ്റെക്കെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടും ഇടുത്ത തന്നെയൊക്കെ ആ എല്ലാത ഇപ്പോ അവൈലബിൾ ആണ് ഇപ്പ നമ്മള് പഠിക്കേണ്ട താല്പര്യം മാത്രം നോക്കി
നോക്കിയാമതി അവർക്ക് ആ ഒരു അതിനോടൊരു ഇതു ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം പിക്കാൻ വിടാ അടുത്തെ എല്ലാം ഉണ്ട് നമ്മുടെയൊക്കെചെറുതിൽ ഇല്ലല്ലോ
ആ വലിയ ദൂര സ്ഥലങ്ങളിൽ മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാ അങ്ങനെയൊക്കെ ഓരോ സെൻ്ററുകളൊക്കെ ഉണ്ടാരുന്നുള്ളൂ ഇപ്പം നമുക്ക് വീടിനടുത്ത് തൊട്ടടുത്തന്നൊക്കെ അവൈലബിൾ ആണ്
അതെ അതെ നേരത്തേക്കെ നമുക്ക് എന്റെയൊക്കെ ചെറുതിലെ ആഗ്രഹമുണ്ട് പക്ഷ ഇതേപോലെ അന്ന് ഇല്ല ഇത്രഇതായിട്ട് സ്കൂളുകളൊന്നുല്ല ഡാൻസ് സ്കൂളുകളില്ല ഒന്നുല്ല അപ്പൊ നമ്മളങ്ങനെ പോയിട്ടില്ല അപ്പൊ ഇവർക്കൊരു അഭിരുചി ഉള്ളത് കൊണ്ട് നമ്മള്
ആഹ് നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ നമ്മടെ മക്കളിൽ
കൊടുക്കണം അതെ അതെ ഇവിടെ ഹസ്ബൻഡല്ലാം നല്ല പാട്ടൊക്കെ നല്ല പാടുന്ന ആളാ
ഓഹ്ഹ്
ആഹ് അപ്പൊ ഒരു മോളിച്ചിരി പാട്ടുകാരിയാണ് പക്ഷ പാട്ടൊന്നും പഠിപ്പിക്കാൻ വിടുന്നില്ല കുഞാ അവള് ചെറുതാണെ ഉഹ്ഹ് വലുതമ്പോ അപ്പോ അവളെ അങ്ങോട്ട് വിടാം ആഹ്ഹ് അതെ അതെ അങ്ങനെ എവിടെങ്ങനെയുണ്ട് പിള്ളോര് പഠിക്കാനൊക്കെ
പിള്ളേര് കലാകായികമേളയില് പി പിന്നേക്കാണ് ബാക്കിയൊക്കെ ഒരു നോർമലി ആയിട്ട് അങ്ങനെ പോകും ഉം പിന്നെ മോന് കാരാട്ടെ അങ്ങനെയൊക്കെ കുറച്ച് പഠിച്ചെടുത്തിട്ടുണ്ട്
ക്കെ മെയിനായിട്ട് പിള്ളേർ അറിഞ്ഞിരിക്കണം കരാട്ടയും
ആഹ് ആഹ് ആഹ് മോള്ക്ക് പിന്നെ ഡ്രോയിങ് ചെറുതായിട്ടൊക്കെഒന്ന് നോക്കി വരക്കും ഭാവനെന്ന് എടുത്ത് വരക്കാൻ ആറി ഇല്ല ഏതെലു പിക്ചറൊക്കെ കണ്ടാലേ ഇങ്ങനെ നോക്കി വരക്കും
ആഹാ
പിന്നെ അവൾക്ക് ആഹ് ആഹ് പതിയെ വെഇടവലിപ്പം ആയി വെരും അവളെന്നെ ആഗ്രഹം പറയുകയാണെങ്കി ചെയ്ത് കൊടുക്കാന്ന്ള്ള രീതിലാ അല്ലാതെ നമ്മൾ നിർബന്ധി ച്ച ചിലപ്പോ അത് ശരിയാവരത്തില്ലേ ആഹ്
അധികം നിർബന്ധിച്ച് ചെയ്തിച്ചാ അത് വിജയിക്കത്തുഇല്ല പിന്നെ നമുക്ക് തന്നെ അതൊരിതാവും ലാസ്റ്റ്
ആഹ് ആഹ് ആഹ്
ഉം അതെ
പിന്നെ അവൾക്ക് ചെടികളോടൊക്കെ കമ്പാണ് അപ്പൊ സ്കൂളി ഇല്ലാത്ത ദിവസഓക്കെ അവളന്നെ ചെടിയൊക്കെ പറി ച്ച് മുറ്റത്തൊക്കെ വേറെ വേറെ കുത്തിയിടും ആഹ് അങ്ങനെയൊക്കെ ചെയ്യും അയിന് പൂയിയാണ് ആന്നിട്ട് എന്നി എത്ര പൂക്കൾ വിരിഞ്ഞിട്ട്ണ്ട് അതിന്റെ അങ്ങനെങ്ങനെ ഓരോ അയിന്റെ സവിശേഷതകളൊക്കെ വന്ന് പറയും
ആ സയന്റിഫിക്കയിട്ട് ഇച്ചിരി താല്പര്യം ഉള്ള ആളാന്ന് തോന്നു
ആഹ് ആഹ് പിന്നെ ഞാൻ പ ചക്കറി ഒക്കെ ഉണ്ടാകുമ്പോ കൂടെ ഞാനും കുത്തിയിട ആദ്യം ആ വി കുത്ത വിത്താണ് ആദ്യം മുള ഒക്കെ നമുക്ക് മത്സരിക്ക അങ്ങനെക്കൊരോന്ന് ചെയ്ത് പറയും
ആഹ നല്ലതകുഞ്ഞുങ്ങക്കെ ആഹ് എല്ലാം ചെയ്ത് പഠിക്കണം പിള്ളേര്
ഉം ഇന്ന് പിന്നെ മഴ ഇച്ചിരി കുറവിള്ള കാരണം മോനൊക്കെ ഇപ്പ വായലല് മീൻ പിടിക്കാൻ പോയിരിക്യാ ചൂണ്ടൊക്കെ പിടിച്ചിട്ട് ഉം ഉം അടുത്ത വീട്ടില അടുത്ത വീട്ടിലെ കു കുട്ടിയെം കൂട്ടിട്ട് ഇവിടത്തെ വീടിനടുത്ത് തന്നെ പടൊക്കെഉണ്ട് അപ്പോ അയിൽ ചൂണ്ടയും പിടിച്ചി ട്ടവൻ പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതുവരെത് ആഹ് കഴിഞ്ഞഴ്ചതെ പോലെ പോയിട്ട് രണ്ട് ചെറിയ പി മീൻകുട്ടിയാളെ കൊണ്ട് വന്നിട്ടുണ്ടാരുന്നു അതന്നിട്ടു ഉ ഹം വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കിരുന്നു അത് പിന്നെ ഒന്നി പുഴു ഉണ്ട് ഒന്ന് ചത്തുപോയി രണ്ടീസം കഴിഞ്ഞപ്പ ന്ന അവര് പിടിച്ചപ്പം ആ ചെറുതാണ് അവരിങ്ങനെ ചൂണ്ടല് അവര് ആ കമ്പത്തില് അങ്ങനെ പോയി പിടിച്ചതായിരുന്നു അപ്പൊ ചെലപ്പം കുളത്ത് തട്ടിട്ട അവര് പിടിച്ചതായിട്ട് എന്താ അറിയില്ല രണ്ടു ദിവസം കഴിഞ്ഞ ആപ്പൊ ഒന്ന് ചത്തു പോയി ഒന്നിപ്പഴും ഇങ്ങനണ്ട് ഉം അവിടെ മഴൊക്കെ പെയ്തിട്ട് ഉം ആഹ് ആഹ് അവിടെ മഴൊക്കെ ഉണ്ടോ മഴ പെയ്തിട്ട് വെള്ളൊക്കായോ എങ്ങനെയാ
ആ വെള്ളത്തിന് കുഴപ്പ ഇല്ല ഇപ്പ ഇന്നിപ്പോ മഴ ഇല്ല മഴ തോർന്ന് ന്നിക്ക ഇത്തിരി വെയിലൊക്കെ ഒണ്ട് ഇന്ന്
ആഹ് ഇവിടെ അങ്ങനത്തെ കാലാവസ്ഥ തന്നെയാണ്
അതെല്ലേ
ഉം ഇവിടെയും കിണറിലൊക്കെ വെള്ളം നല്ലാം പകുതിയോളം വന്ന് മഴൊക്കെ പെയ്തു ഉം ഇല്ല കേറത്തില്ല വീടൊരു ഉയർന്ന പ്രദേശത്താണ് അക്ക അതുകൊണ്ട് വെള്ളം വീട്ടിലേക്ക് കെറാൻ ഇങ്ങതെ ബുദ്ധിമുട്ടുകളൊന്നുല്ല വെള്ളം കെട്ടി നിക്ക അങ്ങനത്തെതൊന്നും വരില്ല ആഹ്
അതു ശരി ആഹ് ആഹ്
ഉം വീട് എവിടെയോ ടൗണിലാണോ വരുന്നത്ത് ഗ്രാമംപ്രെ എങ്ങനെയാണോ വരുന്നെ
ഇല്ല ടൌണിന്ന് ഇച്ചിരി വിട്ടിട്ടാ
ആഹ് അവിടെങ്ങനഓക്കെ ഇതാ വീടിനടുത്തൊക്കെ വരുന്ന കൃഷികളൊ ക്കെ എന്തൊക്കെയ ആഹ് അഹ്
നമക്കിവിടെ കൂടുതൽ ഏലങ്ങളാ
ആഹ്
ഏലത്തോട്ടങ്ങളാണേ നമ്മുടെ സമീപത്തെല്ല ആഹ ന്ന അങ്ങനെയൊക്കെയ ഉണ്ട് ഉണ്ട്ണ്ട്. ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഉം നിങ്ങള് ഏ
നമ്മളിപ്പോ ഏല കൊണ്ടടാ നമുക്ക്
ഉം ങ്ങള്ന്നെയാണ് ചെയ്യാറ് അതാ പുറത്ത് ആളെ വിളിച്ചിട്ടാണോ ചെയ്യിക്കാറ്.
നമ്മള് തന്നെ ചെയ്യും.
ഹലോ
ആരെ
ആ ആ ശരി
ഹലോ
ആ ശരി വിളിക്കും